എത്താനം
എന്താ, നല്ല വർത്താനം കൊയ് പ്പൊന്നുല്ല അങ്ങനെ പോണുണ്ട് എവിടെ ഇജ്ജ് വീട്ടില്ണ്ടോ
ഞാൻ ഇതാ വീട്ടില്ണ്ട്, ഇപ്പൊ കൊറച്ച് ഫുഡൊക്കെ കഴിച്ച് കുത്തിരുന്ന് ഫോണില് റീല് കണ്ടുക്കുത്തിരിക്ക്ണൂ
എന്താപ്പന്ന് സ്പെഷ്യല് ഇന്ന് പ്പം ശനിയാഴ്ചായിട്ട് ലീവ് വാണാ
ആഹ് ഇന്ന് ലീവ്ട്ത് കാരണം അസുഖാണ് ചെറിയൊരു അസുഖം വന്നപ്പോ ഒന്ന് ലീവെടുത്തു ഇന്നലെ കളി കഴിഞ്ഞഞ് വന്നങ്ങാന് കടന്നപ്പോ ചെറിയൊരു തലവേദനണ്ടായിനിം പിന്നെ നേരംവെളുക്കുമ്പം പനി പുടിച്ചു അപ്പൊ ഇന്നുലീവ്ട്ത് ങ്ങനെ പേരേ ക്കുത്തിരിക്കാണ്
ആഹ് നല്ല കഞ്ഞിയൊക്കെ കൂട്ടിയിട്ട് ങ്ങനെ കടക്ക് കഞ്ഞിയൊക്കെ കുടിച്ചിട്ടേയ് നാളെപ്പയ്ക്ക് ഞായറാഴ്ചയല്ലേ നാളെ ഒഴിവുല്ലേ അപ്പോ കഞ്ഞിയെ കുടിചൊന്ന് സെറ്റായാൽ റെഡി ആയിക്കോളൂ ഒ ക്കെ
അതെയതെ ഞാനിപ്പോ എന്താ ഉപ്പമാങ്ങാണ്ടല്ലൊ ഉപ്പിലിട്ട മാങ്ങാ നമ്മള് ഈ കണ്ണിമാങ്ങാ അത് നല്ല കഞ്ഞി കുടിച്ച്ങ്ങാണ്ട് ഇപ്പ ഗുളിക കുടിച്ചിങ്ങനെ കുത്തിരിക്കാണ് ഫോണിലും കളിച്ച് തലെ വെര്ത്തവ്ണ്ടർ ന്നു ഇന്നപ്പോ വെറുതെ ബോറടിച്ചിട്ട് ഫോണ് മ്മേ കളിച്ചാതിരിക്കാനും പറ്റ്ണില്ല ആ ഒരവസ്ഥയാണ്
ഉം ഉം ഞമ്മക്ക് പിന്നെ ഒന്ന് ലീവ് ആവണ്ടേ, ശനി ഞായറും ലീവാണ്.
ആഹ് ഇന്നലപ്പോ മുഹറത്തിലെ ലീവ് കിട്ടിയോണ്ടേ
ആഹ് ആഹ് ഇൻക്ക് മുഹറത്തിന്റെ ലീവ് ഇൻക്ക് ഇണ്ടായിരുന്നില്ല ഉം ഉം ആഹ് ആഹ് ഇക്ക് ഇന്ന് ശനി ഞായറു ലീവാണ് ഇപ്പന്ന് ഉച്ചക്ക് നല്ല ബിരിയാണിണ്ടാ ണു പിന്നെ ഇന്നലെ പത്തിരയും ചിക്കൻ കറി ഇണ്ടായിരുന്നു ഇന്നലെ നോമ്പല്ലായിരുന്നു അപ്പൊ അതുമായി ബന്ധപ്പെട്ട് പത്തിരിയും ചിക്കൻ കറിയും ആയിരുന്നു ഇന്നിപ്പോ ഉച്ചക്ക് ബിരിയാണിണ്ടാക്കി ഇന്ന് എല്ലാർക്കും ലീവല്ലേ. അപ്പൊന്ന് ഉച്ചക്കല്ല ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിണ്. എവിടുന്ന ഫുഡൊക്കെ കഴിക്കാൻ ആഹ് ഫുഡ് എ-എ ഫുഡൊക്കെ കഴി ക്കാറില്ലേ?
പിന്നേയ് നമ്മക്കിപ്പോ കാരി കാര്യായിട്ടതന്നെള്ളൂ പൊറത്ത്ന്ന് ഫുഡ് കയിക്കല്
പൊറത്ത്ന്ന് ഫുഡയിച്ച് ച്ചാല് പൊറ അമ്മള് പൊറത്ത് കഴിക്കണ ഫുഡ് അമ്മള് അതേ സാധനമ്മള് വീട്ടിലെച്ച് കൊണ്ട്ന്നൻണ്ടാക്കാന്നാണങ്കിൽ ലെമ്മക്ക് ഏഹ് പൈസക്കൊരുപാട് മാറ്റണ്ടാവും നമ്മളെ ശരീരത്തിനൊരുപാട് നല്ലതാട്ടോ. കാരണന്ന്ച്ചാല് ഇപ്പയി എന്താ മന്തി ക്കൊക്കെ ഉപയോഗിക്കണ മയോണൈസൊക്കെണ്ടല്ലോ അതൊക്കെ നമക്ക് വീട്ടില്ണ്ടാക്ക ക്കാന്ന്ണ്ടെങ്കില് പിന്നെ നമ്മള് ഉർലക്കിഴങ്ങും അവൊക്കെപ്പാടെ ഉപയോഗിച്ച്ണ്ടാക്കാന്ന്ണ്ടെങ്കില് നമുക്ക് ഹെൽത്തിയാട്ട്ണ്ടാക്കാം നേരെ മറിച്ചമ്മള് പിന്നെ ഷോപ്പില് ഉ-വ് മറ്റേ കടെലൊക്കെ പോയി കഴിക്കാന്നുണ്ടെങ്കില് അയിലവര് കോഴിമുട്ടയും ഓയിലൊക്കെ ക്കെ കൂട്ടിട്ട് നല്ല ആരോഗ്യ പ്രശ്നങ്ങളും പലേവിധ പ്രശ്നങ്ങളൊക്കെണ്ടാക്കാൻ സ ഈ കാരണാവും. പരമാവധി പൊറത്ത്ന്നുള്ള ഫുഡ് ഒഴുവാക്കിട്ട് ട്ട് വീട്ട്ന്നന്നെ ആ അതേ ഫുഡമ്മക്ക് വീട്ടിലുണ്ടാക്കാൻ കഴിയല്ലോ നമുക്കതേ ആ പൈസ ന്നെ വീട്ട്ത്തെ എല്ലാർക്കും ഭക്ഷണം കഴിക്കും ചെയ്യാം ഒരു നേരം ഹോട്ടൽന്ന് ഒരാള് ഭക്ഷണം കഴിക്കണ ക്യാശു പൈസെണ്ട്. നമുക്ക് വീട്ടിത്തെ എല്ലാർക്കും ആ ഒരു ക്യാഷ് കൊണ്ടമ്മക്ക് വയ്-വ് വീട്ടീന്ന് ഫുഡ് കഴിക്കാം.
സംഭവൊക്കെ ശരിയാണ് പഷെ ഈ മടി ഉണ്ടായണ്ട്പ്പോ വീട്ട്ന്ന്‌ണ്ടാക്കണ പരിവാടിക്കെ നിർ ത്തിക്കണ് വീട്ടില് ഫുഡ് ണ്ടാക്കാറഞ്ഞപ്പോ ഒന്നല്ലങ്കി പെരുന്നാള്ണ്ടാവുമ്പോ അല്ലെങ്കി ഇപ്പെതേലു വെള്ളിയാഴ്ച അങ്ങനെയൊക്കെ സ്പെഷ്യൽ ഡേയ്‌സ്ണ്ടാവുമ്പ മാത്രപ്പോ വീട്ടിലിണ്ടാക്കൊള്ളൂ. അല്ലെങ്കിപ്പോ ഒന്ന് പൂത്യായ്കയ്ഞ്ഞാ നേരെ ബൈക്കെട്ക്കും പോകും വാങ്ങും തിന്നും കൈഞ്ഞാ പോരും വന്ന് കെടന്നൊറങ്ങ്
എല്ലാ ഈ ഈ പറെയ്ണേ ഈ പറീണ ഞാനും അങ്ങൻതന്നെയാണ് ഫുഡിന് വാണ്ടീട്ട് ഞാൻ എന്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടീട്ട് ഞാന് പലേ സൽത്ത്ക്കാേയ് എവ്ടെക്കെ നല്ല നല്ല ഫുഡ്ഡ്കള് കിട്ടാേ അതന്നേഷ്ച്ച് നടന്ന് അങ്ങോട്ട് പോയ് ഫുഡ്ഡയ്ക്ക്ണ ആളാ ളാ ഞാനും.
അങ്ങനെ ഈ രാത്രി ചെർ ക്കൻമാരൊക്കെ പോയ്ങ്ങാന് ഫുഡ്ഡയ്ക്കുമ്പ കിട്ട്ണൊര് ത്ണ്ടല്ലോ വൈ
അതെ അത് വെറുവൊരു ഫുഡ്ഡ്കഴിക്ക് ഒര് ഭക്ഷ ക്ഷണം കഴിക്കന്ന്ള്ളത് മാത്രല്ല നമ്മളെ സൗഹൃദം പങ്ക്ടാ അതുപോ അതുപോൽ തന്നെ മ്മളെ പിന്നെ അമ്മ എല്ലാ വെഷ്മങ്ങളൊക്കെ മാറ്റാൻള്ളെരു ഒരു പോം വഴീന്ന്ലെക്കെ പറയൂലേ അല്ലാതെ ഒര് ഭക്ഷണം കഴിച്ച് വെശപ്പ് മാറ്റാ ന്ന്ള്ള ആ ഒര്ദ്ദേശം മാത്രല്ലാ പോക്കിന്ള്ളത് അയ് ഞമ്മക്ക് വീട്ട്ന്ന് കഴിച്ച് കയ്ഞ്ഞാല് അതെ അതെ വീട്ട്ന്ന് ക കഴിച്ച് കയ്ഞ്ഞാല് ആ ഒരു ഒരു സന്തോഷം തൊന്നും കിട്ടൂലാ സന്തോഷം കിട്ടൂല്ലാർഞ്ഞാല് അത് കൂട്ട്കാർടെ കൂടെ പോയിട്ടിള്ള ആ ഒരിതൊണ്ടല്ലോ അതൊക്കെ മ്മള് ഒരു പ്പന്താ എല്ലാരും കൂടി ഒര്സം കൂട്ടം കൂടിട്ട് ഒരു ആഴ്ചയിലൽ ഒരു ദിവസെങ്കിലൊക്കെ ഒന്ന് പൊറത്തന്ന് പോയിട്ട് ഫു ഫുഡ്ഴിക്ക അതൊക്കെ വേറൊരു മനസ്സിനും കുളിർമണ്ടാവും ശരീരത്തിനൊരു കുളിർമണ്ടാവും. പിന്നെ മ്മളെ എന്താ ഒന്ന് മനസ്സറി ചിരിക്കാൻ കഴിയും അങ്ങനൊക്കെ കൊറേ ബെനഫിറ്റ് ട്ടികളുണ്ടതുകൊണ്ട് നമ്മള് പൊറത്ത് പോയിട്ടേ ഭക്ഷണം കഴിക്കാന്നുണ്ടെങ്കിലേ
ഇത്തിരി സമ്മേം ഞെ സംബന്ധിച്ചോളെ ഞാനായച്ചതൊരിസംന്നല്ല ആഴ്ച്ചേൽ മിനിമം ഒരു മൂന്നിസം നാലിസേലും എന്താ പൊറത്ത് പോയിട്ട് ചെക്കന്മാർ പോയി ഫുഡഴിക്കല് രാത്രി സത്യം നല്ല രാത്രി പരിന്ന് ചോറ് വച്ചിട്ട് ആഴച്ചയിൽ രണ്ടിസം മൂന്നു ദിവസം ആയ പെരി ചോറ്ഴിച്ച രാത്രി ഏഹ്
ഞാൻ നേരെ ഉ ഞാൻ നേരെ തിരിച്ചാണ് ഞാന് കോഴി എന്തായാലും വീട്ടിൽ ഞാൻ കോഴി എന്തേലും വീട്ടിൽ കൊണ്ടുവരും എന്നിട്ട് വീട്ടിൽ നിന്ന് നമുക്ക് എന്താ എന്താ വേണ്ടതുണ്ടെങ്കിൽ വീട്ടന്ന്ണ്ടാക്കും അങ്ങനെ ആകുമ്പ എന്താ വെച്ചാല് വീട്തോൽക്കും വയറ് നിറച്ച് കഴിക്കാ നമ്മള് അവിടെ നമ്മളിപ്പോ ഒരു പ്പൊ എന്താ ഏഹ് ചോറും അത്ക്കെന്തേലും ഏഹ് കോഴി നമ്മള് ഹോട്ടൽല് പോയ്ട്ട് വാങ്ങാന്ന്ണ്ടെങ്കില് നാഞ്ഞൂറു അഞ്ഞൂറ് രൂപയാകവും അതേ പൈസണ്ട നമുക്ക് കോഴി എന്തെലും കൊണ്ടുവന്നിട്ട് അരി വാങ്ങിയാല് നമുക്ക് ബിരിയാണി വീട്ടിൽക്കാ അതേ ക്യാഷ് കൊണ്ട് നമ്മള വിട്ട്ത്തെ എല്ലർക്കും നല്ല വയർ നിറ സന്തോഷമായിട്ട് ഇരുന്ന് കഴിക്കാം അതുകൂടെ തന്നെ അത് മാത്രം പറ്റൂില്ലല്ലോ നമ്മള് വീട്ട വീട്ടിന് മാത്രം കഴിച്ചൽ പോര അയച്ചയി ഒന്ന് രണ്ടോ തവണ ഓക്കേ പുറത്ത് പോയി കഴുമ്പോഴേ അത്ത് അത് പോണം നമുക്ക് വെറും വീട്ട്ന്ന് കഴിക്കല് മാത്രം ഇപ്പത്തെ കാലഘട്ടത്തില്ന്നർഞ്ഞാ ഒരിക്കലും നടക്കാം പോണ കാര്യങ്ങളല്ലാ
ഇല്ലല്ല ഏ നമ്മള ഇല്ലത വെച്ചാൽ ഞാന കേയറ വീട്ടക്ക് പാർസൽ കൊണ്ടരുന്ന കൈപ്പാണ് ഞാൻ കഴിക്കാൻ പോകുമ്പോ പിന്നെ പരിക് പാർസൽ കൊണ്ടും ഇടക്ക് അങ്ങനെയാണ് ഞാൻ വീട്ടിൽ ഇണ്ടാക്കുന്ന പരിപാടി അങ്ങനെ
അതെ ഞാ ഞാനും അങ്ങനെ തന്നെയാണ് ഞ ഞാൻ കഴിക്കാൻ പോുന്ന സമയത്ത് ഞാൻ കൂട്ടുകാരുടെ കൂടെ കഴിക്കാൻ പോകുമ്പോ അവ വസം ഞാന് ആഴ്ച്ചേലൊര് ദിവസം ഞാന് വീട്ട്ത്തെ വീട്ട്ത്തെ വൈഫിനിം പിന്നെ കുട്ടിനിം ഉമ്മാും ഉപ്പാനൊെ അവല്ലാരും കൂട്ടിട് ഒരു ദിവസം അവരും കുടി പിന്നെ ഭക്ഷണം കഴിക്കാൻ പോകാറുണ്ട് നമ്മള് മാത്രം കഴിച്ചിട്ട് നമുക്ക് മാത്രം സന്തോഷം കട്ട
അ അങ്ങനെ കണ്ടെത്തിട്ട് നമ്മളെ ജീവിതത്തിൽ അങ്ങനെ കണ്ടത്തി നമ്മെ ജീവിതത്തിൽ എന്താ നമ്മളെ ലൈഫ് ആകുമ്പോ നമ്മളെ പാരൻറ്സും നമ്മളെ ഫ്രണ്ട്സും എല്ലാവരും ഉണ്ടാകുന്ന ഒരു ലൈഫ്ല്ലേ നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ലൈഫ്
മം ഉം ഉം അതെ അപ്പൊ എന്താ വെച്ചാല് എന്താ വെച്ചാല് രാത്രിയുള്ള ഭക്ഷണൊക്കെ ശരിക്കും എന്താ ശരീരത്തിനൊക്കെ ഭയങ്കര പ്രശ്നംണ്ടാക്കാ അതാെന്നും നമുക്ക്പ്പാെ നോക്കീട്ട് കാര്യല്ല ഇപ്പത്തെ അവസ്തീലൊക്കെ നമ്മള് എങ്ങനെയ ആായാലും എന്താ നല്ല ഭക്ഷണം കഴിക്ക അതും വയറും നറച്ചു ച് കഴിക്ക അങ്ങന ഞാൻ എന്റെ കണക്കിൽ അങ്ങനെയാണ് നല്ല നല്ല ഭക്ഷണൾ കഴി അത് വയറ് നിറച്ച് നമുക്ക് സന്തോഷം നമ്മുടെ മനസ്സിന് സംതൃപ്തി ആവേണത് വരെ കഴിക്കാം അതിലിപ്പോ നമ്മൾ മറ്റേ രോഗങ്ങൾ വരും നോക്കിട്ടോ അല്ലെങ്കിൽ ല് വേറെന്തേലും പ്രശ്നങ്ങൾ ഇതാവോ നോക്കീട്ടൊക്കെ നമ്മള് ഇതാക്കി നിന്ന് കയ്ഞ്ഞാല് നമ്മ്ടെ ജീവിത അങ്ങനെ പോവുംുംഞമ്മൾ ഒന്നിക്കൂില്ലാതെ ജീവിം അങ്ങനെ പോകും
അതെ പിന്നെ സംബന്ധിച്ച ഞാൻ പറഞ്ഞ വെച്ചാല് ഇപ്പൊ നഞമ്മളിപ്പോൊ ജനിച്ചു നമ്മുക്ക് മരണം എന്താന്ന് അറിയില്ല എപ്പഴാന്ന് അറിയില്ല എങ്ങനെയന്നന്ന അറിയില്ല ഇല്ല ടൈമില് നമുക്ക് ഹാപ്പി ആയിട്ട് നമ്മൾ എൻജോയ് ആയിട്ട് ജീവിച്ചു പെയ്ക്കൂടേ ഏ ഇനിയിപ്പോ എങ്ങനെ മരിച്ചാലും എന്തായാലും മരണോർപ്പ അ ആ ടൈമിൽ എങ്ങനെ മരിച്ചാലും ഫുഡ് കഴിചിട്ട് അങ്ങനെ മരിച്ചാണെക്കി അങ്ങനെ മരിച്ചട്ടെ പോട്ടെ നമ്മുക്ക് ലൈഫ് എൻജോയ് ചെയ്യനുള്ളത് അല്ലേ
അത് ജ് പർഞ്ഞത് ഭയങ്കര കറക്റ്റാട്ടോ കാരണംന്ന് വെച്ചാല്
വെറുതെ എന്തിനാ നമ്മള് ഇങ്ങനെ പ്രഷറും കാര്യങ്ങളും കൊടുത്ത് നമ്മള് ഇപ്പൊ ഇങ്ങനെ ദോശ അങ്ങനെയൊക്കെ പറഞ്ഞാല് നമ്മള് എന്തിനാണ് നമ്മള ലൈഫ് വെറതല്ലാതാക്ക നമുക്ക് ഇല്ല ലൈഫില് നമുക്ക് എൻജോയ്ാം ഇപ്പൊ ഇച്ച് പറഞ്ഞാല് എന്താ ഇച്ച് ഫുഡ് കഴിക്കണത് ഭയങ്കര ഇഷ്ടമാണ് ഞാന് എന്റെ ലൈഫില് ഞാന് ഇച്ച് ഇഷ്ടപ്പെട്ട ഫുഡ്ഞൻ പുറത്ത് പോയിട്ട് കഴിക്കു അങ്ങനെ ഇണ്ടാക്ണത് ആണ് ഇഞ്ഞ്പ്പാ കൂട്ട് എന്തേലും വര്യാച്ചാ ആ രോ കേട് വെര്യാച്ചാ ആട്ട് വെര്ട്ട് കാരണം നമ്മക്ക് ഏകീയതോള്ളോലൊ വര്യാ ഏകാതൊന്നും നമ്മക്ക് ഇതുവ
അതെ അതെ ഞാൻ എന് ച്ചാല് ഇപ്പോ നമ്മള് നന്നായിട്ട് ഭക്ഷണം കഴിച്ച് നാപത് വർഷ അമ്മക്ക് ജീവിക്കാ കഴിയോള്ളെങ്കി അത് മതി
ആ മതി കാരണം ആ നാല്പ്പത് വർഷം നഞമ്മക്ക് എൻജോയ് ആയിട്ട് ഞമ്മള് സന്തോഷത്തോടെ ജീവി ച്ച്നല്ലര് ഇതുണ്ടാവല്ലോ
അതെ ഒന്നും കഴിക്കാതെ ഭക്ഷണൊന്നും കഴിക്കാതെ മധുര വൊക്കെ ഒഴിവാക്കിയിട്ട് ഷുഗർ ഒഴി മറ്റേ ഉ ഉപ്പ് ഒഴിവാക്കിയിട്ട് നമ്മള് പ്പ അറുപത് കൊല്ലം ജീവിക്കുന്നതിലെന്താർത്ഥള്ളത് നമ്മള ആ കാലങ്ങനെ കഴിഞ്ഞു പോയിന്നല്ലാ തെ അയിലൊരർത്ഥോണ്ടാവില്ല ഇള്ള സമയത്ത് നല്ല ഭക്ഷണങ്ങള് കഴിച്ച് ട്ട് പോവാന്നുണ്ടെങ്കില് നമുക്ക് സന്തോഷായിട്ട് അടിച്ചു പൊളിച്ചു പോവാം
അതെ അതെ ഇല്ല കാലം ഇനിയിപ്പോ ഞമ്മക്ക് ഏകിയതിപ്പോ നമ്മക്കിപ്പോ ഏകിയത് ഒരു അറുവ് കൊല്ലാണെങ്കി ല് നമ്മക്കാ ഏകിയ കൊല്ലം ആ അറുപതു കൊല്ലം ലൈഫില് അടിപൊളിയായിട്ട് ജീവിച്ച് പൈ ഇസ്ട പ്പെട്ട ഭക്ഷണങ്ങള് കഴിക്ക ഇഷ്ടപ്പെട്ട ജോലി ചെയ്യ ഇഷ്ടപ്പെട്ടലോപ്പം പോയി കറങ്ങാ ഇഷ്ട ട്ട പോലെ അങ്ങനെ നമ്മുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോളും അങ്ങനെ ചെയ്യുമ്പോ നമ്മുക്ക് നല്ലൊരു ഞമ്മളെ മനസ്സ്ക്ക് തന്നെ നല്ലൊരു കാര്യാണ് നേരെ മറിച്ച് ഞമ്മള് ഇങ്ങനെ ഡിപ്രഷനടിച്ച് പ്ര ഷറും കൊടുത്ത് നമുക്കിഷ്ടല്ലാത്ത കാര്യങ്ങൾ ചെയ്തിങ്ങനെ പത്തറുപത് കൊല്ലം ജീവിച്ചിട്ട് എ ടാ ഞമ്മക്ക് ഞമ്മുടെ ലൈഫില് എന്താ ഞമ്മുക്കുള്ളൊരു നേട്ടണ്ടായത്
അതെ അതെ ഞമ്മളിങ്ങനെ ഭക്ഷണം കഴിക്കാതൊക്കെ നിയന്ത്രിച്ച് മ് എന്താ പഞ്ചസാര കൂ തായെ എന്ത് എന്താ ഷുഗറു വരും പ്രഷറ് വരു ന്നൊക്കെയ്തിട്ട് ഞമ്മള് ഭക്ഷണോക്കെ നിയന്ത്രിച്ച് ഇങ്ങനെകൊണ്ടോവാ ന്നുണ്ടെങ്കില് അത് ഞമ്മക്ക് കൂടുതല് പ്രശ്നം കൂടുതൽ രോഗങ്ങൾ വര്വ ചെയ്യുള്ളൂ നേരെ മറിച്ച് മ്മള് ഒരു കൊഴപ്പല്ല മ്മള് ഇഷ്ടപ്പെട്ട ഭക്ഷ ണം കഴിച്ച് മ്മള് കൊഴപ്പല്ലാതെങ്ങനെ പോകുന്നുണ്ടെങ്കി പോണത് വരെ പോട്ടെ അത്ര മ്മള് ചിന്തിക്കാ അല്ലാതെ ഇപ്പ നമ്മളിപ്പോ നൂറ് കൊല്ലം ജീവിക്കുന്ന ഒരു ഗ്യാരണ്ടി അവര് പറഞ്ഞിട്ടില്ല നമ്മള് ജ ഭൂമിക്ക് വന്നിട്ടുള്ളത്
എന്തിന് ഞമ്മളിപ്പോവിടുന്ന് ആണെങ്കി ജി ഇപ്പച്ചി വിളിച്ചോണ്ടിരിക്കയാണ് ഞാനിപ്പവിടുന്ന് അന്റെ കൂളേരിയേൽക്ക് വ്ട്ണീച്ചുവന്നാലെച്ചന്നെ ഒറപ്പില്ല ഏ അങ്ങനത്തെര് അങ്ങനത്തെര് ജീവിതണല്ലോ ഞമ്മളെ ജീവിതം ഏ അപ്പൊ എല്ലാ ടൈമിലും മ്മുക്ക് സന്തോഷിച്ച് ജീവി ഞാൻ ഇന്നെ സംബന്ധിച്ചോളം ഞാനയിന് യോജിച്ച ഒരാളാളാണ് കാരണം ഇ ജ് ഇന്റെ ലൈഫില് എന്താന്റെ പേരൻറ്സ് ന്റെ ഫാമിലി അങ്ങനെ ഓലെ സന്തോഷം ന്റെ സന്തോഷവാ ക അങ്ങനെള്ളൊരു സന്തോഷാണ് കാരണം അങ്ങനെ കിട്ടുന്ന സന്തോഷമേ ഞമ്മക്ക് ലൈഫില്ണ്ടാവുള്ളു കൊറേ ഡിപ്രഷനും കാര്യങ്ങളും അടിച്ചോണ്ട് ണ്ടായിട്ട് കാര്യല്ലല്ലോ
എന്റെ കാഴ്ചപ്പാടിലും അതേ ഒരു കാഴ്ചപ്പാടാണ് എന്ന്ച്ചാല് എനക്ക് ഞാന് ഇപ്പോ ഒരു രാത്രി ഇപ്പോ ഞാൻ ഒരു മണിക്ക് നിക്ക് ഭക്ഷത്തിന് എന്തെങ്കിലും ഭക്ഷണത്തിന് നിക്ക് ആഗ്രഹം വന്നാല് ഞാൻ കൂട്ടുകാരനെ വിളി ക്കും വാടാ മ്മുക്ക് ഭക്ഷണം കഴിക്കാൻ പോവല്ലേ ആയിക്കോട്ടെ മ്മുക്ക് പോവ പറഞ്ഞങ്ങളങ്ങനെ അത് ഇനിഎത്ര ദൂ രെയാണെങ്കിലും ഞങ്ങളത് പോയിട്ടാ ഭക്ഷണം കഴിച്ചിട്ടേ പിന്നെ അന്ന് ഞങ്ങള് കെടന്നോറങ്ങോള്ളൂ അയെന്നാച്ചാല് ഭക്ഷണന്ന് പറഞ്ഞാല് നമുക്ക് പ ഒരു കോംമ്പ്ര ഒരു വിട്ടുവീഴ്ച്ചയും ചെയ്യാൻ പാടില്ല മ്മള് ഭക്ഷണത്തിന്റെ കാര്യത്തില് നമ്മളൊരു വിട്ടുവീഴ്ച്ചയും കാര നമ്മളിപ്പോൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞു അത്രേ ഒള്ളൂ അല്ലാതെ നമ്മളിപ്പ അത് നമ്മള് മരണപ്പെട്ടു കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മ ഒന്നും പറഞ്ഞിട്ട് കാര്യല്ല അല്ല മ്മളിപ്പോ ഒരു കൂട്ടുകാരിപ്പോ മ്മളെ വിളിച്ചു പറയാ നമുക്കിന്ന ഫു ഫുഡിന് പോവല്ലെച്ചിട്ട് അത് ഞാനിന്നില്ല പറഞ്ഞിട്ട് നാളെ അവന്റെ കൂടെ ഭക്ഷണം കഴിക്കാ പോവൂന്ന് ഞമ്മുക്കൊരു ഒറപ്പൂല്ലല്ലെ അവനുണ്ടാവോന്ന് ഒറപ്പില്ല ഞമ്മളുണ്ടാവോന്ന് ഒറപ്പില്ല അപ്പൊ ഉള്ള സമയം നമ്മൾ അടിച്ച് പൊളിച്ച് ഭക്ഷണം കഴി ച്ച് നല്ല സന്തോഷായിട്ട് പോവാന്നുണ്ടെങ്കിൽ അത് നമ്മുക്ക് എപ്പഴും ഓർമ്മയിലുണ്ടാവും അതല്ല മ്മള് അങ്ങട്ടും ഇങ്ങോ ട്ടും ഭക്ഷണം കഴിച്ച് നിയന്ത്രിച്ച് പോവ്വ്വാ ന്നുണ്ടെങ്കിൽ അത് പിന്നീട് നമുക്കൊരു വേറൊരു മനസ്സിലൊരു വിങ്ങലായി മാറും അത്
ഇതിപ്പോ എന്താച്ചാല് നമ്മള് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ പോവന്ന് പറഞ്ഞാല് നമ്മുക്ക് ഭക്ഷണം മാത്രല്ല കിട്ടണേ ഞമ്മക്ക് അതുവരെല്ലേ അമ്മുക്ക് അപ്പ അല്ലെ ആ സന്തോഷം അമ്മുക്ക് അപ്പല്ലെ ഓർമ്മകളൊക്കെ ഞമ്മുക്ക് ലൈഫ്ക്ക് അന്തായാലും ഒരു സംഭവായി
അതെയതെ അതൊരു മു അതൊരു മു അതെ അത് ശരിയാണ് ഒരു മൊതൽ കൂട്ടായിട്ട് മാറും ഞമ്മള് മ്മളെ ആ സ ആ കൊറച്ച് സമയെങ്കി കൊറ ച്ച് സമയം നമ്മുടെ മനസിന് ഭയങ്കര വാവത്താവും അവരുടെ മനസ്സിലായിട്ട് മാനസികമായിട്ടുള്ള എന്ത് പ്രശ്നങ്ങ നൊക്കെ അയിനേത് പരിഹാരായിട്ട് മാറോം ചെയ്യും
അതെയതെ ക ണേനേച്ചാ കൊറെ ഡീറ്റെലായിട്ട് പറയണ്ടെ നമുക്ക് എന്തായാലും നേരിട്ട് കാണുമ്പോ ഒന്ന് സംസാരിക്കാം
കുറോള സംസാരിചാലും തീരാത്ത വിഷയങ്ങളാണ് ഇപ്പോ ഈ ഭക്ഷണത്തെ കുറിച്ചക്കെ നമ്മൾ സംസാരിക്കും ണ്ടെിൽ നമക്ക്തായാല മീറ്റ് ചെയ്യുമ്പോ നമ്മുക്ക് നേരിട്ട് കണ്ടിട്ട് നമ്മുക്ക് ഇതിനെ കുറിച് കൂടുതൽ സംസാരിക്ക ഒക്കെ ചെയ്യാം ഇപ്പ നമ്മുക്ക് തൽക്കാലേ നമുക്ക് വീണ്ടും നമുക്ക് കാണാം ഓക്കെ ഓക്കേ എന്നാ ശരി